ആഹ് കേൾക്കുന്നുണ്ട്
ആഹ്
ന്താ എവിടെ ഇങ്ങള് മോള് ഒറങ്ങു മോള് ഒറങ്ങാ ആ ആ ഇനി എപ്പഴാ ഇപ്പൊ കൊറച്ചേരം ഒറങ്ങുവോ കൊറച്ചെരം കെടക്കുവോ ചോയ്ക്കാ
ആ ഇൻ ഇപ്പം ആ താത്ത ഉള്ളതൊണ്ട് ആ താത്തി താത്തിയുടെ അടുത്തോട്ട് പോയി താത്തി ഞാൻ ഉറക്കി കൊടുത്ത അപ്പം താത്തി എടുത്തോണ്ട് പോയിട്ട് അവളെ അടുത്ത് താത്തി കെടക്ക്ന്ന് അതുകൊണ്ടാണ് കെടക്കുന്നത് ഇല്ലെങ്കിൽ ഇപ്പം ചാടി എണീറ്റു വരും
പിന്നെ എന്താ കൗലുവോ എന്താ ചെയ്യല് മോള്
ഏ
എന്താ ചെയ്യല് ചോയിച്ചയാ കൗലുവോ?
ആ നമ്മള് ജോലി ഒ ങ്ങാനും പറ്റത്തില്ല അവള് എപ്പഴെലും ഒറങ്ങുന്ന സമയത്ത് നമ്മള് നമ്മളെ കാര്യ നോക്കാൻ പറ്റൂ ഇപ്പം കൊറെ ദിവസം കൊണ്ട് പകല് ഒറക്കവില്ല പകലൊറക്കം കൊറവാണ്
രാത്രിയോ ഓർങ്ങോ?
പ്പെല്ല ഒറങ്ങാ പിന്നെ വൈ ഇല്ല നൽ കുത്തിയ പിടുത്തതിന് രാത്രി ഉറങ്ങാൻ പാടായിരുന്നു.
കുത്തിവെപ്പ് കഴിഞ്ഞ ഒന്നര വയ എ പ എപ് നാലു മാസ്ത്ത്ത്തെ
മൂന്നര മൂന്നര എടാ
ആഹ്
മൂന്നര മാസത്തിന്റെ കഴിഞ്ഞ്. ഇനിയിപ്പം ഇനിയിപ്പം ഇന്ന് പത്താം മാസം ണ്ടേള്ളുതോന്നു. ഒമ്പത് കഴിഞ്ഞ് പത്ത് തുടങ്ങുമ്പോ.
അഹ് അതെങ്ങനെ രണ്ടു കാലിനും കൈ
ആദ്യ ആദ്യത്തത് ഏഹ് രണ്ടു കാലും ഒരു കയ്യിലു ആയിരുന്ന്. പിന്നെ അത് ത്ര നാപ്പത്തഞ്ചിന്റെ
അഹ് നല്ല വേദന ആയി
ആ ഭയങ്കര കരച്ചിലും പനിയും ഒക്കെ ആയിരുന്നു. പിന്നെ അതയിഞ് ഒന്നര മാസം അത് ഹ് എ ണ് ഒരെണ്ണ ഉണ്ട് ഒരെണ്ണ ഉള്ളായിരുന്നു കാലില് മാത്രം.
മറ്റേത് പരും കരച്ചിലായി
ഉം ഇപ്പൊ മൂന്നരയുടെതും മൂന്നെണ്ണായിരുന്ന് കയ്യിലും കാലിലുവാരുന്നു
ആഹ്
അതിന് പയങ്കര കരച്ചിലും വിലയും പനിയൊക്കെ ആരുന്നു പാനീയം അർബം എന്തൊവ-
അയിനിവിടെ ഇവടെ മോട്ടീസിന്റെ കുപ്പി- കാണളു എനിക്കടിച്ചതെയ്നു അടിച്ചേന്ന്
ഉം
ഇവടെവീട്ടില്ലാണ് അതുകൊണ്ട് പ ഭാഗത്തില്ലോലോക്കെ വേറെപോയി വേറെ വീട്ടിക്ക് പോയി
ആ കൊച്ചുങ്ങക്ക് വയ്യെങ്കിലാണ് ഏറ്റവും പാട് നമ്മക്ക്
ഞമ്മക്ക് ഇതല്ലെങ്കിലും നമ്മൾ ഒപ്പിച്ചൂല്ലേ
ഇല്ല
ഞമ്മക്ക് സുഖില്ലെങ്കിൽ ഞമ്മൾ ഒപ്പിച്ചതാക്കൂലേ പറയാ
ആഹാ അതാണ് ഇത്ങ്ങക്ക് വയ്യെങ്കി ഏറ്റോം- പാട് തന്നെയാണ്
ഒറക്കും ശരിയാവില്ല ഒക്കപ്പാടേ ഒരെതിയ-
ഉം നമ്മുടെ ഒറ- ക്കംപോയാലും ആദ്യം- ക്കാനോ ഉറങ്ങാനോ പറ്റത്തില്ല വേദനോണ്ട് ഭയങ്കര ബുധ് പിന്നെ ഭയങ്കരങ്ങ് സങ്കടോം ഒക്കെയാണ് കൊച്ചിന് നമ്മക്ക് സങ്കടം ഇല്ലെങ്കിൽ പൊടി കൊച്ചാണെങ്കിലും അവളെ മുഖത്തങ്ങ് ഭയങ്കര വെഷമോം സങ്കടോം അങ്ങൊര് എന്തൊ കരച്ചിലൊക്കെയാണ്
എടങ്ങേറായിരിക്കൂല്ലെ
ആ നമ്മക്ക് വയ്യെങ്കി അതാദ്യം നമ്മക്ക് നമ്മടെ വീട്ടില് നമ്മടെ കല്യാണം ഒന്ന് കഴിയുന്നേന് മുമ്പൊക്കണെൽ നമ്മുക്കൊരു അസുഖം വരുമ്പോ വീട്ടാരുണ്ട് നമ്മളെനോക്കാൻ ഇപ്പം നമ്മക്ക് അസുഖം വന്ന മ് അവർക്ക് കൊഴപ്പില്ല ഇനിയിപ്പ കൊച്ചിങ്ങടെകാര്യല്ലെ എല്ലാരുംനോക്ക കൊച്ചിങ്ങക്ക് വയ്യങ്കിലല്ലെ വീട്ടാർക്കിപ്പ സങ്കടം
ഇമ്മാ കെന്ത ജോലി എന്തെങ്കിലുണ്ടോ
ആർക്കുമ്മാക്കൊ ഇല്ല ല്ല
ഹൗസ് വൈഫ് അ ഹൗസ് വൈഫ് ആയിട്ടിലെ ഫാതെർടെ ജോലി എവ്ടെ
വാപ്പാക്ക് ജോലി ആ വാപ്പ ഉം നമ്മ കൃഷിയൊക്കെ ഒണ്ടേ
ഏ അ അവിടെ വീട്ടില് ഇണ്ടാക്കുന്നു
കൃഷിടം ഒണ്ട് അതുപോലെന്ന ആ എന്തുവാണ് പിന്നല്ലാതെ മേശരിമാരോടെ പണിക്ക് പോവും വീട്ടിന്റെ പണിക്കക്കാ
ആ ആ അങ്ങനെ പോയി
അങ്ങനെ പോന്നുണ്ട് പിന്നെ കൃഷിയുണ്ട് ഇപ്പൊ രണ്ടു മാസം കൊണ്ട് പോണില്ല കാലില് കല്ല് വന്ന് വീണ് ചതഞ്ഞ് കാല്
എ അപ്പ കെട്ടിട്ടുണ്ടോ എ
അപ്പഴത്തേക്കു അത് റെസ്റ്റ്ന്ന് പറയാതെ അങ്ങത്തെ അന്നൊന്നും കൊഴപ്പല്ലഞ്ഞ് ഇപ്പൊ ആയപ്പോ എന്തിര്ന്ന് കേക്കണോ പഴ്ത്ത് പഴ്ത്തിട്ട് പിന്നെ മുറിവ് ഒണങ്ങാൻ പറ്റുന്നില്ല ഒണങ്ങുന്നില്ല ഷുഗർ ഒന്നു ല്ല നോർമല് പക്ഷെ ഒണങ്ങാൻ നല്ല പാടതുകൊണ്ട് ഈ ഒന്നൊന്നര രണ്ടു മാസം കൊണ്ട് ജോലിക്ക് പോകേയില്ല
ഒരു മാ എത്രായിപ്പം കൊറേ ആയിണ്ടാവൂല്ലേ
ആ രണ്ടു മാസം കൊണ്ട് ജോലിക്ക് പോക്ക് ഇ ഇല്ല
ആ എന്താ സുഖല്ല
കേട്ടില്ല
കാലിന് സുഖല്ലാത്തോണ്ടായി
ആ
അപ്പൊ ഹോസ്പിറ്റലിലൊന്നും കാണിച്ചിട്ടില്ല
ഹോസ്പിറ്റലിൽ പൊക്കോണ്ടിരിക്കാ ഒന്നിരാടം ഒന്നിരാടം ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചോണ്ടിരിക്കുവാണ്
ഇംഗ്ലീഷ് മെര്ന്നോ ഇംഗ്ലീഷ്
തന്ന തന്ന അവിടെ ചെല്ലുമ്പം അവരെന്ത് ഒരു ഇൻജെക്ഷനും എടുക്കും ആ മരുന്നും വെച്ച്
ഇങ്ങനെ മാറ്റി എട്ക്കട്ക്ക് മാറ്റാൻ പോയയുണ്ടോ എടയ്ക്കെടയ്ക്ക് തയ്ച്ച് മാറ്റാൻ പോലുണ്ട്
ആ ഡ്രെസ്സിങ് ഒന്നിരാട പോണം
എടുത്തന്നെ ഹോസ്പിറ്റല് എടുത്തന്നെ
ഹോസ്പിറ്റൽ ഇവിടുന്ന് കൊറച്ച് ഒരു പത്ത് ഏഴ് കിലോമീറ്റർ പത്തില്ലേ ഏഴ് ഏഴ് ആ ഏഴ ഏഴേകല് കിലോമീറ്റർ ഒക്കെ ഉള്ളു അവിടെ പോണമെങ്കിൽ തന്നെ ഒന്നിനാടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയോണ്ട് ഒന്നിനാടെ പോകുമ്പോ പൈസ ആവൂല കൊറേ
ആ അത് പ്രൈവറ്റിൽ ആവുമ്പം നല്ലോണം വരും
പത്ത് നാന്നൂറ അഞ്ഞൂറൂപ ദിവസം പ്രൈവറ്റ് ഹോസ്പിറ്റലായൊണ്ട് അവരെല്ലാം ഇങ്ങനെ കിട്ടാവുന്ന എല്ലാവരിങ്ങനെ വലിച്ചെടുക്കും നമ്മടേന്ന്
ആഹ് ആഹ് അതലേ
ഒത്തിരി ഒണ്ടാക്കിയതൊക്കെ നമ്മടയീന്നാണ് വലിച്ചിങ്ങനെ എടുക്കുവല്ലേ
കിട്ടിണോട് ത്തോളം തി ക്കീട്ട് പിന്നെ
അതാണ്
കഴിയുനോടത്തോളം വഴിച്ചും പറയാ
ഊം
കഴിയുന്നോടത്തോളം ഇതാക്കിയിട്ട് പിന്നേണ് ഓല് തി സ്കൂള്ല് വേറെ പ്രൈവറ്റായ
ഗവൺമെൻറ്റി പോയി കാണിച്ചപ്പ കൊറയുന്നില്ല അപ്പഴത്തേക്ക് വിചാരിച്ച് പ്രൈവറ്റിൽ പോയി കാണിക്കാന്ന് വിചാരിച്ച് അതിന് പ്രൈവറ്റ് പൊ ണ്ടിരിക്കയാണ് നമ്മള് നോക്കിലു വിട്ട് റ്റു മുറിവെന്ന്
പ്രൈവറ്റില് കാണിച്ചിട്ട് സുഖമുണ്ടോ
ഇപ്പം ഇപ്പം പ്രൈവറ്റില് കാണിച്ചിട്ട് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് പോണില്ല ഇപ്പൊ രണ്ടൂസം കൊണ്ട് ആ മുറിവ് ആപ്പ ആ ഉം ഡ്രസ്സിങ് അഴിച്ച് കളഞ്ഞ് അഴിച്ച് കളഞ്ഞിട്ട് കുളിക്കുന്നലെ വെള്ളവും ഒന്നും അതിൽ വീഴുന്നില്ലല്ലോ ആ കാലില് കുളിച്ചാലും ആ കാല്കെട്ടി വെച്ചിട്ടല്ലെ കുള് ന്നത് ആയി ചെലര് റഞ്ഞ് എല്ലാരും പറഞ്ഞ് സോപ്പും വെള്ളവും അതക്കെ വീഴും അങ്ങ് ഉണങ്ങുന്ന് ഇപ്പൊ അതുകൊണ്ട് എല്ലാം അഴിച്ചു കളഞ്ഞിട്ട് ഇന്നലെ ഇപ്പം കുളിച്ചപ്പ ഇന്നിപ്പോ ചെറുതായിട്ടൊന്ന് കരിയുന്നണക്കായി ഉണങ്ങുന്ന് മുറിവ്
കൊറവുണ്ടായി
ഉം ഉം എഴുക്കിച്ച കാലെല്ലാം അങ്ങ് നീരൊക്കെ കേറി അങ്ങ് ഒരുപാട് നമ്മൾ പേടിച്ചു പോയി പഴുക്കുകയാണെങ്കി എന്നും പറഞ്ഞ് ഇപ്പൊ നീരൊന്നുല്ല നോർമലായി പക്ഷെ ഇപ്പ എന്തന്ന് വെച്ച ചെറുതായിട്ട് ഉണങ്ങുന്ന് വീട്ടിൽ ഓരോ ദിവസം നമ്മള് മുന്നോട്ട് പോണ്ടേ പൈസെ പറ്റുലനീ രണ്ടു മാസം കൊണ്ട് ജോലിക്ക് പോവാത്തോണ്ട്
ഒക്കെ
ഉം പിന്ന ഇനിയിപ്പം ഫുഡ്ഡിന്റെ പണിലോ ഇറങ്ങണ്ടേ
ഇനിപ്പോ കൊറച്ചന്ന് കിടന്നിട്ട് വേണം
ആ ക്ഷീണം ഉണ്ടാ
ആ ക്ഷീണം ചെറുതായിട്ട് ഇങ്ങനെ ഇനി ഒന്ന് ഉറങ്ങി ഒന്ന് എഴുനേൽക്കണം കൊറച്ചനേരം ഞാന് വിളിച്ചിട്ടണ്ട് കഴിഞ്ഞിട്ടണ് കൊറച്ചു കഴിഞ്ഞിട്ട് ഒരു മൂന്നുമണിക്കൊക്കെ ഒന്ന് കെടക്ക
ആ ആ ആ
എറങ്ങാരുന്നു നിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ
ഉം എന്തേര് ഫുഡ്‌ വൈട്ട്?
പത്തിരി ആയിരിക്കും പത്തിരിയോ ചോറോഎന്താ ഉറപ്പിച്ചിട്ട്
ആ
എല്ലാർക്കും എന്താ? ഏ?
ഇക്കാടെവിടയാണോ?
ആ ആ അവിടെ ഇവിടെ കെട്ടിച്ച വീട്ടില് ഇക്കാന്റെ വീട്ടിൽ.
അ വീട്ടി പോവൂലേ?
ആ നാളെ പോകും പെരുന്നാളിന് നാളെ പോവും.
ആ ആ
ഓ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ എറങ്ങണം
ആ
അസർ നിസ്കാരം കഴിഞ്ഞിട്ട്
പിന്നെ പിന്നെ മഴയൊന്നും ഇല്ലല്ലോ അവിടാ
ഏ
അവിടെ മഴയൊന്നുംല്ലല്ലോ
ഉ മഴ ഒന്നുല്ല
ആ ഇവിടെ മഴയാണ്
ഇവിടെ ഇവിടെ മഴ
ഉം ഉം ഇവിടെ മഴയുണ്ട് പിന്നെ എന്ത ഡ്രസ്സൊക്കെ കെട് ത്ത് എല്ലാ പരുവാടിം കഴിഞ്ഞാ
എല്ലാ പരിപാടി കഴിഞ്ഞു
പണ്ടത്താണൊക്കെ ഒരു പെരുന്നാൾ ഇപ്പ ഇല്ലല് പണ്ടായിരുന്നു പെരുന്നാള്.
ഇപ്പം പെരുന്നാളന്നും ഒരു രസല്ല
ആ പണ്ട് പെരുന്നാളന്ന് പറയുമ്പോ നമുക്കൊരു എന്തൊരു- ഭയങ്കര സന്തോഷം ഒരിതാ ണ്‌ ഇപ്പ ഒന്നുമില്ല നമ്മുടെ സാധാരണ ദിവസം പോണ എങ്ങനെ അതെ
അതെ പിന്നെ
അത്രയേ ഉള്ളൂ എനി ഒന്നും സത്യം എനിക്ക് പെരുന്നാളായിട്ടു ഒന്നും തോന്നത്തില്ല.
പണ്ട് പണ്ടത്തും ഇപ്പതോം നല്ല വ്യത്യാസം ഉണ്ടല്ലോ
ഉം പണ്ട് പെരുന്നാളന്നരം ഊ പെരു ന്നാളായല്ലേ ഇഞ് അതു ചെയ്യണം അത് ചെയ്യ ഇങ്ങോട്ട് പോണം അങ്ങോട്ട് പോണം ടെൻഷൻ ആയിരുന്നു പ്പം അധോന്നും ല്ല
ഇപ്പൊ പെുന്നാള ഫുള്ള് ഫോണമ്മിലവെ ന്നാളായാലും
ആ അതന്നെ ഇപ്പം കൊറെ വിഡിയോസും ഇടുമ്പോ പെരുന്നാൾ തീർന്നു
പുറത്തൊക്കെ വന്ന് ഇറങ്ങല് ഇപ്പൊ പെരുന്നാള അല്ലെങ്കിൽ നമ്മള് മ്മടെ വീട്ടിൽ അങ്ങനെമ്മള
മ് മ് എങ്കി എങ്കി ശെരി ആ ഡാ വെയ്ക്കട്ടെ.
ആ എന്ന ശരി